ആഹ് കേക്കണണ്ടോ?
ആഹ് കേക്കിണ്ട് കേക്കിണ്ട്.
ആഹ്
എന്താണ് വിശേഷൊക്കെ?
എന്ത്‌ വിശേഷം അടുത്താഴ്ച്ചയൊക്കെ എക്സാമിന്റെ ഇതായിരുന്നേ ഫുള്ളപ്പോ അതിന്റെ പ്രിപ്പറേഷ നും കാര്യങ്ങളൊക്കൊയിരുന്നു.
എന്തിനനാ ഇങ്ങള് പഠിക്കണേ?
ഞാൻ ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പിജി.
എത്ര വർഷായി?
ഇത് ലാസ്റ്റ് ഇയറാ. അപ്പോ അടുത്താഴ്ച ലാസ്റ്റ് സെമ്മാ.
മാരേജോക്കെ കഴിഞ്ഞതാ
ഏയ് അല്ല അല്ല കഴിഞ്ഞിട്ടില്ല അവിടെയോ
ആ മാരേജ് കഴിഞ്ഞ
ഉം എന്താ വിശേഷം അവിടെ
ഇവിടെ എന്താ സുഖാണ് അവിടെ ആരൊക്കെ ഇല്ലേ വീട്ടിലൊക്കെ
വീട്ടില് ഞാനിപ്പൊ അമ്മ വീട്ടിലാ നിക്കണെ അപ്പൊ അമ്മാമ്മയും അപ്പാപ്പനും അങ്കിളൊക്കെയാണ് ഉള്ളേ ആ അമ്മേ അച്ഛനൊക്കെ പുറത് ത്ത വേറെ സ്ഥലത്താ നിക്കണേ അങ്ങന
ഉം വിദേശത്താ
അല്ല വിദേശത്തല്ല വേറെ ആ
ആമ്മ ആം മ്മുമെൻ്റെ
കേക്കണ്ടാ ഹലോ
ആഹ് കേക്കണ്ട് കേൾക്ക ആര്ഡ്ത്തിന്ന നിക്കല്
ഞാന് അമ്മമ്മ അമ്മ വീട്ടിലാ
ഏ
ഉം എന്റെ ഇത് പഠ എന്തോ
അമ്മങ്ങോട്ട് വരാറുണ്ടോ
ആഹ് അമ്മ വരാറുണ്ട് വെക്കേഷനിപ്പ വന്നു പോയേയുള്ളു ഇവിടുന്ന് അപ്പം ഏ വിദേശത്തൊന്നും അല്ല ഏ തമിഴ്നാട്ടിലാ
ഏ
അവിടെ എന്റപ്പാ ഞാൻ യു ജി അവിടെയാ പഠിച്ചേ അപ്പ അമ്മയും ഫാമിലിയും അങ്ങ അവടെ വന്ന് അവരവിടെ സെറ്റിലായി പിന്നെ ഞാൻ ഇപ്പറത്തോട്ട് ചാടി പിജി പ പഠിക്കാൻ വേണ്ടി തിരി നാട്ടി ലടതന്ന വന്ന്
ഉം ദൂരം ഉണ്ടോ പഠി
ഇല്ല കോളേജ് അടുത്ത് തന്നെയാണ് എന്റെ പിന്നെ
ഇപ്പം നാലു വർഷാണല്ലല്ലേ കോളേജ്
ആ ഇല്ല പി ജി രണ്ടു വർഷേ ഉള്ളൂ
ഉമ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞോണ്ട് പി ജി
ആ ഡിഗ്രി കഴിഞ്ഞിട്ട് പിജിക്ക്‌ അങ്ങനെ അവിടെ വീട്ടില് ആഹ് ഫുഡ്‌ ഇല്ല ഇപ്പ ചായ കുടിച്ചേയുള്ളു ഇവിടെ സീരിയൽ ഒക്കെ കണ്ട് ആ സമയത്തൊക്കെയാണ് ചായയൊക്കെ കുടിക്കയുള്ളു അമ്മാമ്മമാരായൊണ്ട് അറിയാലോ സീരിയലൊക്കെ കാണുവോ
വൈകുന്നേരം വൈകുന്നേരത്തെ ചായ കൂടി ഇപ്പഴാ
ആഹ് ഞങ്ങള് ഈ സീരിയലിന്റെ സമയത്തെ കഴിക്കയുള്ളു അങ്ങനെ അവിടെ ചായ കുടിച്ചാരുന്നോ
ആഹ് കുടിച്ച് ഫുഡ് കഴിക്കാറാവുമ്പഴ്ത്തെ കുറേ നേരാവും
ആഹ് ഫുഡ് ഞങ്ങള് ഒരു ഒമ്പതര പ്രയർ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ കഴിക്കയുള്ളൂ
ഏയ്
അങ്ങനെ അവിടെന്ത്‌ പേരുന്നാളായിട്ടൊക്കെ എങ്ങനെയായിരുന്നു പരിപാടി
പരുപാടി കൊഴപ്പമില്ല നല്ലതായിരുന്നു
ഏയ് എന്തായിരുന്നു സ്പെഷ്യലൊക്കെ വെച്ചേ
സ്പെഷ്യല് ബീഫ് മന്തിയായിരുന്നു
ഓ കൊള്ളാം ഏതിന്റെ ചിക്കന
ഏ ആ ചിക്കന് അൽഫാംമന്തി അങ്ങനെ കണ്ട് ഞാനല്ല വെച്ചത് മൂത്തച്ചിയാണ് വെച്ച
ഹഹഹ
അത് പോ അത് നല്ലോണ്ണം കുക്ക് ചെയ്യും മുത്തച്ചി നല്ലോണം കുക്ക് ചെയ്യും ഞാന് മന്തിയൊക്കൊ വെക്കും ഇങ്ങനെ അൽഫമായി വെക്കലില്ല.
ആഹ് ആഹ് അൽഫാം എളുപ്പോ ന്നൊക്കെ കേട്ടിട്ട് ഉണ്ട് കേട്ടോ മറ്റ യൂട്യൂബിലൊക്കെ വീ
ആ ആ യൂട്യൂബിലൊ ആനിങ്ങക്ക് എന്താ ചെടിയക്കെ ന ടാന് ഇഷ്ടള്ള വ്യക്തിയണോ ചെടികളോടൊക്കെ താല്പര്യ
ആ ചെടികളോട്ണ്ട് ഞാൻ യുജി പഠിച്ചത് ബോട്ടണിയാ
ഉം
ഇപ്പ ചെടികളോടെ ഇപ്പ താല്പര്യംത് പണ്ടൊട്ടുണ്ട് പിന്നെ ഇവിടെ ബാക്കില് വീടിന്റെ പുറകെ അമ്മാരണ്ട് കൃഷിയൊക്കെണ്ട് വാഴ കൃഷി അങ്ങനെ ക ര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ വേ ഇത് പച്ചക്കറികളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെയാ
ഇവിടെങ്ങൻ ചെടികളോട് എനിക്ക് വല്ലാത താല്പര്യംല്ല ഇവിടെ അനിയനാണ് താല്പര്യം. എല്ലായിടത്തും ഗേൾസിനാണല്ലാ ഉണ്ടാവല്
അഹ ആ
അനിയനാണ്.
അതെ എങ്ങനത്തെ ചെടിയാ തൈ പൂക്കളാണ അതാ
ആ പൂക്കള് പൂക്കള് അങ്ങനെ ഓന് ഇപ്പണ്ടന്നെ ഒക്കെ എവിടന്ന് കാണ ഒക്കെ കൊണ്ടറും വിച്ചിട്ടും
യാ
ശരിയല്ല.
ആണല്ലേ ഇവിടെ എന്റെ ആന്റി ഇങ്ങനെ ചെടി പൂവിന്റെ ചെടിയൊക്കെ ഇങ്ങനെ വളർത്തി വിക്കണണ്ട് അപ്പൊ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോ ഇങ്ങനെ ചെടിയൊക്കെ പറിച്ചുണ്ട വന്ന് കൊടുക്കും ഓരു നടുപ്പാ അപ്പ നട്ട ഇങ്ങനെ വളർത്തി വിക്കൊക്കെ ചെയ്യണ്ട് ഉം പിന്നെ ഞാനൊക്കെ നട്ട വളരൂല്ല അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. പിന്നെ ആ ഒര്ത് ആ അല്ല ചെല സമ നമ്മ ന ഒരിതുണ്ടല്ലോ നടനേന് ആ രീതിക്ക് നട്ടില്ലേല് വളരില്ലല്ലോ
ആഹ ഒരു കാരുണ്ടല്ലേ
ഉം എനിക്ക എന്തെങ്കിൽ റ്റിയായിട്ട് അറിയില്ല.
ആഹ
ഞാൻ രാത്രി കേൾത്തീനി എന്താ സ്പെഷ്യല്
രാത്രികൾക്ക് ബീഫ്ുണ്ട് പള്ളിക്കൊന്ന് കിട്ടിയ പെരുന്നാൾാാവുമ്പോ ഇവിടെ
ഉം ആഹ് ശരിയാ അല്ല പെരുന്നാള് കഴഞ്ഞില്ലേ ഉ
ആഹ കഴിഞ്ഞല്ല അയിന് ബീഫ് ഉണ്ടാവും പള്ളിക്കന്ന് കിട്ടിയതും അല്ലാത്തതൊക്കെ
ഓ ഓ
അപ്പൊ അത് മുറി കിണ്ടമ്മച്ചി ഞങ്ങള ആഘോഷല്ല ചെറിയ നാളും വലിയ നാളും
ആഹ
നിങ്ങതെന്താ ആഘോഷം
ഞങ്ങള് ഇത് ഈസ്റ്ററും ക്രിസ്മസും ഒക്കെല്ലേ
ആ ആ ക്രിസ്ത്യൻസ് ആയിരിക്കും
ആഹ ാഗസ്ിനാ ആഹ
അന്നെന്തതൊക്കെ എടുക്കലുണ്ടോ ഡ്രെസ്സുകള് പിും പള്ളി പോയി പ്രാർത്ഥിക്കക്കാാരല്ലേ
ആഹ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഏകദേശം നിങ്ങളുടെ തന്നെയാണ് എന്നാലും ശരിരി
വ്യത്യാസംടെ താങ്കൾത് പള്ളി പോയി ർ തപ്പണ്ടാവ
ആഹ ഞങ്ങളടെ ഉണ്ട് രാത്രിയൊക്കെ പാതിര കുർബാനന്നൊക്കെ പരി പരിപാടി ഉണ്ട് രാത്രി പള്ളിയിൽ പോകവും അങ്ങനെയൊക്കെ പിന്നെ നിങ്ങളുടെ പോലെ തന്നെ ഫുഡ് നിറയെ ഉണ്ടാക്കും ആ ദ ഇനെ നോയമ്പ്ടുത്ത ആരിക്കൂല്ല ഫാസ്റ്റിംഗ ആയിരിക്കൂല്ല
ആ ആ അന്തെങ്ങനെ ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ അങ്ങനെ കണ്ട് ന്നല്ലാതെ
ആ ആ അല്ല കൂട്ടുകാരില്ല
അല്ല കൂട്ടുകാരിയാളോക്കെ മുസ്ലിംസ് ആണ് ക്രിസ്ത്യൻസ് അപ്പൊ പിന്നെ അയ്നെകുറി ക്കറിയില്ല ഹിന്ദുസുണ്ട്
ഉം ഉം എനിക്ക് പിന്നെ എല്ലാ ടൈപ്പും കൂട്ടുകാരും ഉണ്ട് എല്ലാ ഇതിന് ഞാൻ പോവാറുണ്ട് ആ ഉം അവര് വിളിക്കൂല്ലോ ഇങ്ങനെ വരാൻ പറഞ്ഞു അപ്പൊ നമ്മള് ചെല്ലൂല്ലേ ഇപ്പൊ ഉത്സവങ്ങ
വിളിച്ച് എല്ലോട്ത്ക്കും പോകല്ണ്ട് അങ്ങനത്തെ പരിവ ണ്ടോങ്ങൾത്
ഏത്
ഞങ്ങളെന്റെ മാതിരി പെരുന്നാൾക്ക് എല്ലോട്ത്തക്കും പോവാ അങ്ങനെ
ആ ഇപ്പ ആ അത് പോകും മറ്റേ വല്ല്യ ലൈക്ക് അമ്മാമ്മയുടെ അമ്മ അങ്ങനെ മുതിർന്നവരുള്ള വീട്ടിൽപോയി ഇങ്ങനെ എല്ലാരും കൂടി ഒത്തുകൂടി ഭക്ഷണൊക്കെ കഴിക്കൂല്ലേ ആ അങ്ങ ത പരിപടി
ഉം ഇങ്ങൾതെങ്ങനെ വെള്ളിയാഴച്ച പള്ളി പോ അങ്ങനെ
വെള്ളിയാഴ്ല്ല ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച എല്ലാ ദിവസം പോണേ പോവാ പ ക്ഷെ നമ്മള് മടിയൊക്കെ ഉള്ളത കൊണ്ട് ഞായറാഴ്ച മാത്രം പോണുള്ളൂ
ഇവിടെ പിന്നെപെണ്ണുങ്ങൾക്ക് പള്ളി പോവ ആണുങ്ങൾ
ആഹ നിങ്ങൾക്കെന്തോ കേറാൻ പാടില്ല അങ്ങനെ എന്തോ ഇല്ലേ
ആ ഞങ്ങൾക്ക് മറ്റേതാവുമ്പോ കേയറൻ പാടില്ല
ആ ആ ഉം
റ്റൂല
ഉം ഓക്കെ ന്നിട്ട് ആ ആ എന്നിട്ട് വെക്കേഷൻ ആയിട്ട് എവിടേലും പോയരുന്നോ
വെക്കേഷനായിട്ട് ട്രിപ്പായിട്ടണോ ഉദ്ദേശി
ആ ട്രിപ്പായി ട്ടേ
ഏ എവിടക്കും പോയിട്ടില്ലേ ഈ പ്രാവശ്യം ഇന്ന് കൊട ക്കനാൽ പോവപറഞ്ഞിനി പക്ഷെ അത് ക്യാൻസൽ ആയി എന്തോ കാരണത്താല്
അയ്യോ
പോണം എന്നൊക്കെ വിചാരിച്ചി ആഹ ഊറ്റം പിടിച്ച ക്കുന
അതേ മ ഏ മക്കളുണ്ടോ
ഏ മക്കളായിട്ടില്ല രണ്ടര വർഷം ആയി മേരേജ് കഴിഞ്ഞിട്ട് ആയിട്ടൊന്നും ഇല്ല
അ ആ പെട്ടെന്ന് ആവാൻ വേണ്ടി പ്രാർത്തിക്കാം
ഉം ഇങ്ങത് എങ്ങനെ മാരേജ ഒക്കെ വേഗം കഴിക്കും നിങ്ങെ ഏജ് എങ്ങനെ
കായിട്ടൊക്കെയാണള്ളോ നോക്കുള്ളൂ കൂടുതലും
ഏ
അല്ല ഇനി വീട്ടുകാര് പെട്ടെന്നോരോ കാര്യമായിട്ടും എങ്ങാണെങ്കില് നോക്കണ്ട വരും
ആഹ ഞങ്ങളത് പിന്നെ വേഗം പതിനെട്ടായ പിന്നെ
ആഹ വേഗം ഇതായ അ ശരിയ ഞങ്ങളടെ ക്ലാസ്സിലുണ്ട് കുറച്ച പേര് ഇങ്ങനെ പറയണ പിന്നെ അവര് ഇങ്ങനെ ഓരോന്നും ഉറപ്പിച്ച് വെക്കൂല്ല അത കഴിഞ്ഞിട്ട് പിന്നീടു ഇത് പഠിത്തം കഴിഞ്ഞിട്ടായാലും
ആഹ നിക്കാഹ് നിക്കാഹ് കഴിച്ചിട്ട
അതന്നെ
ആഹ
അപ്പൊ അങ്ങനെ ചെയ്തിള്ളുണ്ട് ഞങ്ങള് വേണെലും ഉറപ്പിച്ച് വെക്കും ചിലവര് അല്ലെലു നേരെ ഇങ്ങനെ അറേഞ്ച് മാരേജ് പോലെ തന്നെ
ഏർ വളട്ട് ഉ വളട്ട് ഒക്കെ എങ്ങനെ
മാലയേ വളയെ എന്തേലും ഒരെണ്ണം ഇടോള്ളൂ.
ഏ പള്ളിക്ക്ന്നായിരിക്കൂല്ല നിങ്ങൾത്.
എന്തോ?
പള്ളിക്കന്ന് ആയിരിക്കൂലെ നിങ്ങൾത് വെള്ള ഇതൊക്കെ ഇട്ടണല്ലേ.
ആ കല്യാണത്തിന്, കല്യാണത്തിന് വെള്ള ഫ്രോക്ക് ഒക്കെ ഇട്ട് ആ ഭാഗ്യ ഉണ്ടെല് ഭാഗ്യയുണ്ട എന്റെ കല്യാണത്തിന് വിളിക്കാമ
ഏ ആ ആ വരാൻ.
അല്ല അതിനിയും വർഷങ്ങൾ ഇണ്ടാവും. ട്ടാ.
ആ കൊറെ കഴിഞ്ഞിട്ടായിരിക്കൂ ല്ലെ
സെറ്റിലൊക്കെ ആയി ഒന്ന് നമ്മള് ഒരു രിതിൽ വേണല്ലാ അന്നിട്ട് വേണലാക്കെട്ടാ
ആ ഉ പിന്നെ വേറെന്തൊക്കെയാ വിശേഷം പിന്നെ എന്ന ശെ ആ ആ ആ
എന്നാ ഓക്കെയന്നാ പിന്നീട് ഒരു ദിവസം വിളിക്കന്നാ. ഓക്കെ ബൈ ശരി